ഞാനേ ഒരു സ്ഥലം എടുക്കാൻ വേണ്ടിങ്ങണ്ട് വിളിച്ചയാണ്. അപ്പ അങ്ങനെ അറിഞ്ഞു അത് ഇങ്ങനെ സ്ഥലം ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കലുണ്ടോ നിങ്ങളെ കയ്യില് അതിനുള്ള എന്താ സ്ഥലങ്ങൾ ഉണ്ടാവുംന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് എന്താ ഇപ്പ വിളിച്ചത് ഞങ്ങക്ക് ഇപ്പൊ ഒരു പത്ത് സെന്റ് പത്ത് പത്തില്ല എന്തേലും ഉണ്ടോ അന്ന് പറയോ
ആ അതിപ്പോ എന്ന് വീട് വെക്കാനാണോ അതോ ഇനിയിപ്പോ എന്തേലും കച്ചവടം നടത്താനുള്ള എന്തൊക്കാ കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണോ ഇപ്പൊ നമ്മള നമ്മുടെ കയ്യിൽ പല തരത്തിലുള്ള സ്ഥലംണ്ട്. ഇപ്പ നമ്മൾ ഇതിന്റെ എന്താ കാര്യങ്ങൾ നോക്കുന്നോണ്ടേ. അപ്പൊ ഏത് തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയാണ് അതിന ഉദ്ദേശിച്ച നല്ല യോജിച്ച സ്ഥലം പറയാം
ഞാനിപ്പോ കെട്ടിടം നിർമ്മിക്കാൻ തന്നെയാണ് ക ച്ചവടം നടത്താൻ വേണ്ടി ക്കാണ്ട് പ്പോ എന്തായാലും കൊറച്ച് സ്ഥലം വാണ്ടി വരും. കാരണം രണ്ട് മൂന്ന് നിലള്ള കെട്ടിട്ടാണ് ഉദ്ദേശിക്കണ്ടത്. കാരണം ഒരു മാള ഉണ്ടാക്കാന വലിയൊരു വലിയൊരു എന്താ ഹാള് വല്യൊരു റൂമൊ ഉൾപ്പെടെയുള്ള രണ്ട മൂന്ന് കെട്ടുകൾ ഉണ്ടാക്കാന ഉദ്ദേശിക്കണത്. ഏ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ എന്താ കുറച്ച് സ്ഥലം വാണ്ടിരുള്ളല്ലോ ഇങ്ങള് എൻ എ സി സി ൻ്റെ ഒരു സ്ഥലം ഇങ്ങൾക്കുണ്ടോ
ആ പിന്നെ നമ്മുടെ കയിലിപ്പോ നിലവില് വയനാട് ഭാഗത്തുള്ള സ്ഥ സ്ഥലത്താണ് അപ്പ വയനാട് ഭാഗം പറയുമ്പോ നമുക്ക അറിയാം. ഇപ്പൊ അവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ ഏരിയാണ്. അപ്പൊ അവിടെ നിങ്ങക്ക് നല്ല രീതിയിൽ കണ്ട് തീരുമാനിച്ച്
തൃപ്തികരമാണെങ്കിൽ നമുക്ക് ആ സ്ഥലം നോക്കാം കാരണം ഞാൻ നിങ്ങളത് നിർബന്ധിക്കണിള്ള. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ വയനാട് ഭാഗത്ത് ഇത്തരത്തിലുള്ള അപകടം നടന്നത് കൊണ്ട് തന്നെ അവിടെ പലർക്കും ഭയാണ് ഇത്തരത്തിലൊരു സ്ഥലം എടുക്കാന് നമുക്കറിയാം ഇത്തരത്തില് നിരവധിക്ക
നിങ്ങൾക്ക് കച്ചവടം നല്ലം ലഭിക്കും ചെയ്യും. ഇത്തരത്തി കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ. പ്പൊ അതുകൊണ്ടാണ് ഞാൻ വയനാട് ഭാഗത്ത്ന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് ഭാഗത്ത് വേറിം ണ്ട്. നിങ്ങൾക്ക് തീരുമാനപ്പ എന്താണ് അറിഞ്ഞാല നമുക്ക് തുടരാൻ പറ്റാ
ആ വയനാട് ഭാഗത്ത് ഇപ്പോ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തണോ. അവിടെപ്പ ഞി എന്താ അവിടെപ്പൊ റെഡ്യാക്കിക്ക്ണോ അവിടെ ഏതെലും ഉണ്ടോ പിന്നെ ഇപ്പോ റോഡ് അടുത്തായി വരണം. അതുപോലെ തന്നെ വെള്ള സൗകര്യം ഏ അതുപോലെ തന്നെ കുറച്ചൊക്കെ എന്താ കച്ചവട മുറികളും വേണം മാത്രല്ല അടത്ത് അത നമ്മുക്ക് ആ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളു അല്ല റോഡ് ആ സ്ഥലത്തേക്ക് നല്ലൊരു റോഡ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഉചിതമായ സ്ഥലാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം ഏ അപ്പൊ വയനാട് പ്രശ്നൊന്നുല്ല ഏ ഉരുൾ പൊട്ടലിൻ്റെ ആ നടന്ന അതേ സ്ഥലത്താണോ അടുപ്പിച്ച ആണല്ലോ അമ്മെളെ സ്ഥലം നിക്കണത്. മറ്റേത് ഇതിനാത്ത് വേറെണ്ട്ന്ന് പറഞ്ഞല്ലോ അതൊക്കെ എവിടെയാണ് അതിൻ്റെ ഡീറ്റേസും അയിന്റെ വിശദീകണം എന്താ അയ്ശെരി
വയനാട്ന്ന് പറയ്ന്നതെ ആ സ്ഥലത്തെ ലേലത്തിന് ഏറ്റെടുക്കുകയും പിന്നീട് ആ സർക്കാർ അവിടെ വയിം മറ്റു കാര്യങ്ങളൊക്കെല്ലാം സ് സൗകര്യങ്ങള് സർക്കാർ തന്നെ നമുക്ക് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വൈയ്ന്റേയും മറ്റു സൗകര്യ കാര്യങ്ങളുമായ് ഭയപ്പെടേണ്ട ആവശ്യല്ല
ആ അങ്ങനെപോ അതാണ് ഏറ്റവും നല്ലത് ചെറിയ ചെറിയ വീടുകൾ നിർമ്മിക്കാൻ പുറത്ത്ന്ന് സഞ്ചാരികളെ വരും സഞ്ചാരികളെ വരും അപ്പം അവർക്ക് താമസിക്കാനും അവർക്ക് അവർക്ക് സന്തോഷം ഒരു സ്ഥലം ചെറിയ ചെറിയ വീടുകളെ അം അതൊക്കെയാണ് ഉദ്ദേഷിക്കുന്ന അതുകൊണ്ട് അതിനും അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തന്നെ അവർക്ക് സാധന ങ്ങൾ വേടിക്കാനുള്ള എന്ത് ഒരു കച്ചവട സ്ഥലം ഞാൻ ഉദ്ദേശി ഉദ്ദേക്കണെ ഒ നല്ല നല്ല സ്ഥലമാണ് നല്ല കൊറച്ച് പോരാ അപ്പൊ ചെറിയ വീട് പറയുമ്പ തന്നെ നിങ്ങക്കറിയാലോഅനുസ് കച്ചോട സ്ഥലം വേണം അങ്ങനെ മൂന്നണ്ണം നാലെണ്ണം ഉദ്ദേശിക്കണേ അവിടെ ഗാർഡനും ഗാർഡൻ സെറ്റെയ്യണം അതുപോലെ തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യണം അല്ലായാല് പൂന്തോട്ടവും സെറ്റ് ചെയ്യേം വേണം അതുപോലെ തന്നെ അവർക്ക് കളിക്കാനും എന്താ ഒരു ക്കാനുള്ള സ്ഥലങ്ങൾ അത് വേറെ കുട്ടികൾക്കായിട്ട് വേറെ നിർമിക്കണം അതൊക്കെ അമ്മളങ്ങനെ താമസസ്ഥലമായി നിർമ്മിക്കുന്നതാണ് കാരണം ഒരു സന്തോഷവും എന്താ ആനന്ദവും കണ്ടെത്താൻ അങ്ങട്ട് വരുന്നത് അതിന്റെ എല്ലാര്ടെ കാര്യങ്ങൾ ഇരിക്കണം ചെയ്തു കൊടു ക്ക്ത് ഇണ്ട് റേയും സ്ഥലം വാണ്ടി വരും
ആഹ് ശരി പിന്നെ അമ്മള് ഇപ്പോ വാർത്തയിലൊക്കെ കാണ്ടിട്ടുണ്ടാവും ആ സ്ഥലത്തിന്റെ പരിധി അപ്പൊ അത്രയും വിശാലമായ സ്ഥലം തന്നെയാണ്. പിന്നെ ആ സ്ഥലം ഞമ്മള് ഒറ്റക്കല്ല ഏറ്റെടു ത്തിട്ടുള്ളത് കാരണം മറ്റു മൂന്ന് സുഹൃത്തുക്കളും കൂടീട്ട് പങ്കാളിത്തമായിട്ടുള്ള ഏറ്റെടുപ്പാണ് ആ സ്ഥലത്തിന്റെ കാരണം സർ അത്രയും വിലയാണ് സർക്കാർ ലേലം വെച്ചപ്പൊഴും നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആ എന്ത സ്ഥലത്തിന്റെ മൂന്നിലൊന്നാണ് നമ്മള് നിങ്ങ ങ്ങക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നെ അത് തന്നെ നമുക്കറിയാം ആ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം പറയാ അത്രോം നല്ല വിശാലമായ പ്രദേശമാണ് അപ്പൊ അതിന് മൂന്നിലൊന്ന് പറയുമ്പോ ഇതിനൊക്കെ മതിയാകുന്നൊരു പ്രദേശ ആയിട്ടാണ് ഞമ്മളവിടെ കണക്കാക്കുന്നത് ഇങ്ങളോട് തീരുമാനം എന്തായിരിക്കും
ആഹ് അമ്മാതിരി മൂന്നാൾക്കാര് കൂടി അപ്പൊ അത് ചോയിച്ചോക്കി എന്നാ പിന്നെ നമ്മുക്ക് അത്രയും സ്ഥലം തൊട്ടാണെങ്കില് ഏറ്റവും വഴി നല്ല സൗകര്യുള്ള സ്ഥലമായിരുന്നു നല്ല നല്ല ഉപകാരം ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ നല്ലൊരു മൂന്നാൽ കൂറയിങ്ങാണ്ട് ഒരു കച്ചവടമാണ് കച്ചവടം നിങ്ങൾ ഏറ്റെടുത്തതാണെങ്കില് അത് മൂന്നും ഇപ്പോ മൂന്നാള് വിഹിതം ലഭിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷായിരുന്നു അപ്പം ഞങ്ങള് അവടൊക്കെ ചോദിക്കണം ചോയിച്ചിട്ട് എന്താ അവരുടെ പ്ലേസ് എത്രയാലും പ്രശ്നം എന്താ വീട് എത്രയാലും പ്രശ്നല്ല അത്ര വില കൂടിയാലും അത്ര പ്രശ്നമുള്ള കാര്യമല്ല അങ്ങന അത്ര വില കൂട്ടിയാലും കുഴപ്പമില്ല അതിനനുസരിച്ച് ഞങ്ങൾ തരും പൈസ ഇ പ്രശ്നമാക്കുന്നില്ല പൈസ ഒത്തിരി പ്രശ്നാക്കുന്നില്ല ഇവിടെ സ്ഥലം നന്നായ മതി അ നിങ്ങള്ൾ നിന്ന് കേട് എന്താ ഒരുമിച്ച് കൂടി എന്താ അവടെ എല്ലാവടും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അവരുടെ എന്തൊക്കെ തീരുമാനംക്കെ വിട്ടിട്ട് എന്നാല മതി ആ ഏറ്റവും നല്ലത് നമ്മുക്ക് അത്രയും എന്താ ഒരു വലിയ നല്ലൊരു സ്ട്രീ നല്ലൊരു സ്ഥലം ആവശ്യം ഏ വളരെ എന്താ ശാന്തമായ ഒരു സ്ഥലം നമുക്ക് ഉണ്ടാവണം അതിനാണ് ഇപ്പ നമ്മള് എന്താ അതാണ് വേണ്ടത് കാരണം പിന്നെ ആളുകൾ അങ്ങോട്ട് വെരുന്നത് എന്താണ് സന്തോഷം വേണം അതുപോലെ തന്നെ അവര് ഏ ഒരു ശാന്തത അവർക്ക് തോന്നണം ഒരു നല്ല എന്താ അവരുടെ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു എന്താ പ്രകൃതി അവർക്ക് അവർക്കും അവിടെ നിർമ്മിച്ചു കൊടുക്കണം അപ്പൊ അതിന് ചില സ്ഥലം വേണ്ടിവരും അത് പറഞ്ഞ പൂന്തോട്ടങ്ങള് നമ്മള് വെക്കണ്ടി വരും പൂന്തോട്ടങ്ങളൾ അതുപോലെ തന്നെ അവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാള് പിന്നെ ചെറിയൊരു കുളം അത് പറഞ്ഞ അവർക്ക് കുളിക്കാനുള്ള ഒരു കുളം പോലെ നമ്മള്അവിടെതയ്യാറാക്ക കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഒരു ഒരു മനുഷ്യന് കുറഞ്ഞത് കുടുംബത്തിന് ഒരു ദിവസം രണ്ട് ദിവസം ശരിക്ക് ജീവിക്കണെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾ അവർക്കുണ്ടോ അതെല്ലാം നമ്മ നിറവേറ്റി കൊടുക്കണം ഏ അപ്പൊ അവർക്ക് നി ഫുഡ് വേണങ്കി അവർക്ക് ഭക്ഷണം ആവശ്യംണ്ടെങ്കില് അവർക്ക് അവിടെ ഭക്ഷണം എന്താ സെർവ് ചെയ്യാനും ഭക്ഷണം നൽകാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവിടെ ഒരു എന്താ ഭക്ഷണശാല നമ്മള് തയ്യാറാക്കി കൊടുക്കണം ഏ അപ്പൊ അതിനൊക്കെ നമ്മള് സ്ഥലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇനിപ്പ ഗാർഡൻ സെറ്റയ്യാണിതന്നെ ഗാർഡ തന്നെ പെന്താ ഒരു നല്ലൊരു ഹോംസ്റ്റേ നമുക്ക് അവിടെ ആവശ്യം അതുകൊണ്ടാണ് പറഞ്ഞത്
ആഹ് ശരിയാണ് പിന്നെ ഞങ്ങള് മൂന്ന് പേരുടെ സ്ഥലം നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് എന്താ പൊതുവേ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് കാരണം ഞങ്ങള് മൂന്ന് പങ്കാള മൂന്ന് പേരാണെന്ന് പറഞ്ഞല് അതുപോലെ തന്നെ നല്ലൊരു എന്താ സഞ്ചാര മേഖയില് വയനാട് സഞ്ചാര മേഖല ആയത്കൊണ്ട് തന്നെ അവിടെ നല്ല താമസ സൗകര്യങ്ങള് നിർമിച്ച് എന്താ കച്ചവടം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോ അദ്ദേഹത്തിന്റെ വിഹിതം നമുക്ക് ലഭിക്കും തോന്നുന്നില്ല മറ്റു രണ്ടു പേരുടെയും അതായത് എന്റെയും പിന്നെ മറ്റൊരു സുഹൃത്തിന്റെയും സ്ഥലംനമുക്ക് വേടിക്കാം
ആഹ് അത് കുഴപ്പല്ല നിങ്ങളെ മറ്റേ സുഹൃത്തിൻ്റേം മതി എന്നാലുംഴ കൊപ്പില്ലത്തൊരു സ്ഥലം ലഭിക്കും നമുക്ക് നോക്കാം ഇനിപ്പ ഇ നമുക്ക് ആ സ്ഥലം ഒന്ന് വന്ന് കാണണം നിപ്പോ എവിടെ നി വീട് എവിടെ വയനാടാണോ പി ന്നടുത്താണെങ്കി ഇപ്പ
പിന്നെ ഞാനിപ്പോ നാട്ടിലില്ല പിന്നെ വിദേശത്താണ് ആവിടെ വിദേശത്ത് ജോലി സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ ആ നാട്ടിലേക്ക് വന്ന് നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാനും അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള സൗകര്യത്തിലല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സുഹൃത്തിനോട് കൂടി സംസാരിച്ചിട്ട് അയാളെ നിങ്ങൾക്ക് അറിയിക്കാം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എങ്കില് നിങ്ങള് രണ്ടു പേരും ആ സ്ഥലത്ത് ത്ത് പോയി കണ്ട് മനസ്സിലാക്കാലോ
ആ അതാണ് ഏറ്റവും നല്ലത് ആഹ് ആളെ എന്താ ആളോട് പരിചയപ്പെടാൻ പറ്റുന്ന അത് സംഭാഷണം നടത്താൻ പറ്റുന്ന അവര് എന്തേലും നമ്പറോ അല്ലെങ്കിൽ ആൾടെ വീട്ട് സ്ഥലോ അങ്ങനെ എന്തേലും നിക്കുന്ന ഇപ്പൊ വേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ച്തന്നാല് എനിക്ക് എന്താ ഫോണിലൂടെ അയച്ചാ മതി സത്യം പറഞ്ഞ പ്രശ്നങ്ങളൊന്നുല്ല ന്നാ പിന്നെ നമുക്ക് നാ പിന്നെ വിളിക്കാ ഞാൻ തിരക്കിലാണ് ന്നാ ഓക്കേ ശെരി